ആ കേക്കുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ
ആ ഗുഡ് ആഫ്റ്റർനൂൺ ആ സുഖല്ലേ
ആ സുഖമായിട്ടിരിക്കുന്നു അവിടെയോ
ഓ അവിടെയും ആ മഴയെക്കെ തണുപ്പൊക്കെ അങ്ങനെ പോകുന്നു ഉം ഉം അതെ അതെ ഉം ഉം നമ്മള് അല്ല നമ്മള് എന്ന നമ്മള് ഇന്നത്തെ ടോപ്പിക്ക്
ആ നമുക്കിന്ന് ആഹാരം അതെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക്
ആ സംസാരിക്കാം ഉം ഉം ഉം ആ ഫുഡ് ആ ഇഷ്ടവാ എല്ലാംകഴി ഇല്ലല്ലോ ജീവിക്കേണ്ടേ? അതിന്റെ ഫുഡ് മസ്റ്റ് ല്ലേ കുകിയ മടു മടുത്ത്. ഉണ്ടാക്കി, ഉണ്ടാക്കി മടുത്തിട്ട് രിക്കുവാ. അതുകൊണ്ട് ആരും ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കി കഴിക്കാൻ ഇഷ്ട വാ.
ഓക്കെ കുക്കിങ്ങിന് ഇപ്പൊ അടുക്കളയിലേക്ക് കേറുമ്പോ എന്താ ഇങ്ങനെ വലിയ രീതിയിലുള്ള കുക്കിംഗ് ആണോ ഇഷ്ടം, അതോ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ആണോ.
അങ്ങനെന്നും ഇല്ല. നമുക്ക് സ്നാക്സ് ഐസ് ' സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയം അത് ഉണ്ടാക്കിയേ പറ്റൂ. ഫുഡ് അത് ഹെവി ആായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയം അതു ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെയൊരു ലൈഫ് ആയി പോയില്ലേ നമുക്ക്. കുട്ടികൾക്കും എല്ലാർക്കും ഉണ്ടാക്കി കൊടുക്കണല്ലോ.
ചിലർക്കൊക്കെ ആണെങ്കിലും കുക്കിംഗ് ഇത്ര മടുക്കത്തില്ലന്ന് പറഞ്ഞ് കേട്ടി
ഓ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നില്ല ഞാൻ മടുത്തു. സത്യം പറഞ്ഞ നാല് നേരം ഫുഡ് ക്കെ ഉണ്ടാകുമ്പോ ഓട്ടോമാറ്റിക്കിലി ഒരു മനുഷനല്ലേ മടക്കും.
ആ ഓക്കേ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഒക്കെ ടൈ ട്രൈയ്യ യ്യാറുണ്ടോ.
ആ ചെയ്യാറുണ്ട്, ചെയ്യാറുണ്ട് യൂട്യൂബ് ലൊക്കെ നോക്കി എന്തെലും ഒക്കെ ചെയ്യാറുണ്ട്. 'ഞന് മ് മക്കുട്ടികൾക്കൊക്കെയണെങ്കിലും. കൊടുക്കാനെ പിന്നെ ഈ അടുക്കളയിലൊക്കെ നിക്ക് നിന്നുള്ള പരിപാടി അല്ലേലും ഭയങ്കര പാടാ. നമ്മൾ അങ്ങോട്ടും, ഇങ്ങോട്ടും നടന്നുള്ള പരിപാടിയാണേ കുഴപ്പല്യ അടുക്കളയി ഒറ്റ നിപ്പ് നിൽക്കുമ്പോത്തേന് നമുക്ക് പാട മടുപ്പാവും മനുഷ്യനല്ലേ ആ എന്നും റുട്ടീൻ ഇത് തന്നെയല്ലേ പരിപാടി അപ്പ നമ്മള് മടുക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹെൽപ്പ്ന്നും ആരും ഇല്ലാത്തപ്പോതേന് നമ്മള് മടുക്കുല്ലോ. ആ
ഇപ്പം നമുക്ക് ഈ ആഹാരക്കെ പാചകം ചെയ്യുന്ന ടൈമില് ഇപ്പം കിച്ചൺ ടൈം ഒക്കെ കുറച്ച് എന്റർടൈയിൻമെന്റ് ആക്കാം. മ്യൂസിക് കേക്കാം അങ്ങനെന്തെിലുംക്കെ ചെയ്യാറുണ്ടോ.
ആ ഞാൻ ചെയ്യാറുണ്ട്. അപ്പാ ആ പിന്നെ പാത്രമൊക്കെ വാഷ് ചെയ്യുമ്പത്തനും. ഇതുപോലെ ഞാൻ ഉം മ്യൂസിക്കൊക്കെ കേക്കും. റീൽസ് ഒക്കെ. നമ് ജനലിന്റെ തൊട്ടടുത്താ സിംഗ്. അഭി ജനലിൽ വെച്ചിട്ട് അത് കാണും. കണ്ട് അത് ഇപ്പ നമുക്ക് നമ്മുടെ പാത്ര കഴുകുന്ന സ്പീഡ് ആ അങ് പെട്ടെന്ന് അ അറിയത്തില്ല പെട്ടെന്ന് കഴി കിത്തീരും ഉം അതെ അതെ. നമ്മൾ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ നമ്മള് നമ്മുടെ കാ ജോലിയില്
നമൾ ഫോകസ്ഡ് ആയിട്ട് ചെയ്യന്ന നമക്ക് ഭയര സ്ട്രെസ് ആയിട്ട് തോന്നത്തില്ലയോ.
ആ അതെ അതെ അതെ
അപ്പ കുറച്ച് റിലാക്സ് ആവാൻ നമുക്ക് മ്യൂസിിക്ക ഒക്കെ ഇട്ടിട്ട് അടുക്കളയിലൊക്കെ ക്കെ ഒന്നു ചെയ്യുവാന്നെങ്കില് ആ ആ ഒരു ജോലിയൊക്കെ പെട്ടെന്ന് എളുപ്പവും.
ആ അതെ അതെ അതെ അതെ പിന്നെ
ഞാൻ കൂടുതലും ഇങ്ങനെ ട്രൈ ചെയ്യാറുള്ളു നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മടെ നട്ട്സ് വെച്ചിട്ട് ഇത്ണ്ടാക്കത്തില്ലേ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, ബ ബാ മിഠായി പോലൊക്കെ നമ്മള് പറ്റിക്കാൻ വേണ്ടിട്ട് കൊടുക്ക
ആ അതെ അതെ അതെ അതെ ആ അ
ങ്ങനക്കെ ണ്ടാക്കാറുണ്ട്. അതെ അതെ കൂടുതലും പുറത്തു ന്നു വാങ്ങുന്നത് ഒഴിവാക്കി എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും.
ഓക്കെ ഓക്കേ ഓക്കെ ഹഹ ഹ
അങ്ങനെന്തെങ്കിലും ക്കെ ട്രൈ ചെയ്യാറുണ്ടോ. ചോക്ലേ
ഞാ ചോക്ലേറ്റ് ഐറ്റംസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ആ പിന്നെ ഞാൻ ബിരിയാണി അതുപോലത്തെ സംഭവങ്ങളൊക്കെ നോക്കി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും.
ആ ആ
അങ്ങനെയാ ഞാൻ ആ ചിക്കൻ ഐറ്റംസ് ആണെലും, ബീഫ് ഐറ്റംസ് ആണേലും. ഉ അങ്ങനെ ചെയ്യാറുണ്ട്. അതെല്ലാർക്കും ഇഷ്ടവാ. ഉം
ഞാൻ പിന്നെ എ അ ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം. ചെയ്തന്ന് പറഞ്ഞാലും നമ്മുടെ ഇവിടെ പഴം ഉണ്ട് നമ്മുടെ പറമ്പില്.
അ
ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് പഴം എന്ത് ചെയ്യണംന്ന് അറിയാതെ അതപ്പോ നല്ല വെയിലുള്ള സമയാരുന്നു അപ്പൊ ഈ പഴം ആണെങ്കിൽ അരിഞ്ഞ ഉണക്കി അരിഞ്ഞ ഉണക്കി കൊറെപ്രാവശ്യം ഇങ്ങനെ ഉണക്കി ഉണക്കി ഉണക്കി ഇതൊരു ജെല്ലി ടൈപ്പ് ആകും
ആ ഹാ
എന്നിട്ട് അത് കട്ട് യ്തു കട്ട് യ്യുമ്മ നമ്മള എല്ലാം കടയിുന്ന ബബുൾക്കം വാങ്ങുന്ന ഒരു ജെല്ലി ടൈപ്പ് ബബെൽക്കണ്ടല്ലോ
ആ ആ
കൺസിസ്റ്റൻസി ആകുമ്പോ ഇതമ്മക്ക് കഴിക്കാം നമ്മക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട നമുക്ക് ഇങ്ങനെ മിട്ടായി കഴിക്കുന്ന പോലെ ചുമ്മാതെ പറക്കി കഴിക്കാം
ആഹാ നല്ല രുചിയ വെയില് വേണം നല്ലണം
ആ നല്ല വെയിലത്ത് നമ്മള് ഒരു മൂന്നാല് പ്രാവശ്യം
ആ ആ ഓക്കേ ഓക്കേ ഇവിടത്തെ കാലാവസ്ഥക്ക് ഒന്നും പറ്റികേല്ല
ഉം അത നമ്മക്കിപ്പോ അങ്ങനെ വെറൈറ്റി ആയിട്ട്ന്തെങ്കിലുക്കെ ഇങ്ങനെ നമ്മള് മാങ്ങ തര ഉണ്ടാക്കത്തില്ലേ
ഉം
മാങ്ങ തരാ നമ്മള് മാ ഫ്രഷ് മാങ്ങ ഇങ്ങനെ പായിലോ എന്ത്ലെങ്കിലും വെച്ച് ഇങ്ങനെങ്ങനെ ഒരച്ച് അതിന്റെ പഴുപ്പ് എടുക്കും എന്നിട്ട് ആ പഴുപ്പ് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് നല്ല വെയിലത്ത് വച്ച് ഉണക്കും എന്നിട്ട് ഒണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൽന്ന് വിട്ടു മാറി വരും ജെല്ലി ടൈപ്പ് നമ്മളീ ഓ ഈ കൊറിയൻ ഇല്ലെങ്കിൽ ഈ ചൈനീസ് ടൈപ്പ് അവരൊക്കെ ആണെങ്കിൽ ഒരുപാട് ഈ ഫുഡ് ഐറ്റംസ് ഒക്ക ഉണ്ടകൂലേ കഷ്ടപെട്ടുണ്ടാക്കുന്ന ആൾ
ആ അതെ അതെ അതെ അതെ ആ
ആ അപ്പൊ അവരുടെ ഒരു മെയിൻ ചോക്ലേറ്റ്സിനകത്ത ഉള്ള സംഭവമാണിത്
ആ ഡ്രൈ മാംഗോ അതല്ലേ ഉദ്ദേശിച്ചത് ഡ്രൈ മാംഗോ ആ എനിക്കറിയാം എനിക്കറിയാം ഞാൻ കഴി കഴിചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട്
അതാ നമ്മള് ചലപ്പോ കഴിക്കുമ്പോ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട്
കഷ്ടപ്പാടുണ്ട് സത്യമാ ആഞാൻ ഓർത്തിട്ടുണ്ട് ഇതെങ്ങനെയ ഉണ്ടാക്കുന്നന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല പക്ഷ നോക്കണെന്ന് ഓർത്തിട്ടുല്ല
ഉം പക്ഷെ ക്ലൈമറ്റ് അതുപോലെ വെയിലായിരിക്കണം എന്നാലേ നമുക്ക് അതുപോലെ കിട്ടുള്ളൂ
ഉം ശരിയ ശരിയാ അതെ അതെ അതെ നല്ല വെയില് വേണം ഉം പിന്നെ ഇതുപോലെ ഞാൻ അതൊന്നും ഉണ്ടാക്കി നോക്കാറില്ല പിന്നെ ചെറിയ സ്നാക്സ് ഒക്കെ ഞാൻ നോക്കാറുണ്ട് ഉം അത് ഞാൻ ഷുഗർ ആയിട്ട് ബന്ധപ്പെട്ട അന്നും നോക്കാറില്ല പിന്നെ അല്ലാതെ ക്രിസ്പിയായിട്ട് ഇചിരി എരി ഒക്കെ ഉള്ള അതുപോല എന്തങ്കിലൊക്കെ സ്നാസ് നോക്കി ഉണ്ടാക്കി ഞാൻ പിള്ളേർക്ക് കൊടുക്കും
ആ ഇവിടെ ഒരു ടൈമില് നമുക്ക് ഈ അമൃതം പൊടി കിട്ടുവല്ലോ അപ്പൊ അമൃതം പൊടി കുറേ നുമ്പോ നമ്മള് കുറുക്കി കഴിയുമ്പോഴത് കുറുക്കി കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് മടുക്കും
ആആ അതെ അതെ അതെ ആ
യൂടൂബ് നോക്കി ഒരുപാട് ഡിഷസ് ട്രൈ ട്ടിണ്ട് കേക്കും കട്ലറ്റ് നല്ലതാണ്ആ കറ്റ്ലൈറ്റ് നല്ലതാണ്
ആ ന്തേ മധുരം കാണുവല്ലോ
അമൃതംപൊടിക്ക് ഓൾറെഡി അതിനകത്ത് എല്ലാം
എല്ലാ നട്സും ഉണ്ടല്ലോ ആ നല്ല നുട്ട് ആ നല്ല ഇതാ ന്യൂട്രിഷനാ അത് ആ അതെ അതെ അതെ അതെ അതെ
അപ്പ ഇതിനകത്ത് നമ്മ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട പിന്നെ നമുക്ക് പൊട്ടറ്റോ അത് കുക്ക് ചെയ്തിട്ട് ഇതിനകത്തേക്ക ഇടുക പിന്നെ നമുക്ക് മുട്ട ചിക്ക വേണമെങ്കിൽ ഇതൊക്കെ ഓപ്ഷൻ ആണ് മൊട്ട, ചിക്കി അതിനകത്തിടുക, എന്നിട്ട്, നമ്മള്, ചപ്പാത്തി ബാറ്റർ, പോലെ, ആക്ക, എന്നിട്ട്, നമ്മള്, ഡീപ്പ്, ഫ്രൈ, ചെയ്യുന്നില്ല, നമ്മള് മീനൊക്കെ വറക്കുന്ന പോലെ പാനിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട്
ഉം ഹം
അ, ജസ്റ്റ്, എന്നിട്ടിട്ട്, ഇതാക്കി, എടുത്താ, മതി, നമുക്ക്, ആ, ചൂടോടെ നല്ല, ടേസ്റ്റ് ആണ്. കുഞ്ഞുങ്ങൾക്ക്ക്കൊടുക്കാൻ, നല്ല, ഹെൽത്തി, ആയിട്ടുള്ള, സംഭവമാണ്.
ഓ, ഓക്കേ, ഓക്കേ, ഓക്കേ, ഓക്കേ, ഉം. ഞാൻ, ഉണ്ടാക്കിട്ടില്ല, ഉം, ഉം.
പ്പൊ, ഒരുപാട്, ഡിഷസ്, നമുക്ക്, ഉണ്ടാക്കാൻ, പറ്റും.
ആഹ്, ആഹ്, ആഹ്. ഞാനി ഇതുവരെ, ഉണ്ടാക്കിട്ടില്ല, പക്ഷെ, ഒന്ന് ട്രൈ, ചെയ്യണം, ഇനി, അമൃതപൊടി, കിട്ടുവാണല്ലേ.
അതാ, നമുക്ക്, ഈ, അമ്മലം, ഒരുപാട്, അമ്മ നമ്മള്, ചിലപ്പോ എടുത്ത്, കളയാൻ, നോക്കും, ഇല്ലെങ്കി, ആർക്കെിലും, കൊടുക്കാൻ, നോക്കും. അത്, ചുമ്മാതിരിക്കുമ്പ, ഇതുപോലൊക്കെ, ചെയ്താ, നമ്മുക്കും, ഹെൽത്തിയാണ്. നല്ല, ഫുഡ് കഴിക്കാൻ, അതും, ചെലവായിട്ട് അതെ.